ഓ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ചോറൊക്കെ കഴിച്ചോ
ഇല്ല ചോറ് കഴിച്ചില്ല ചോറ് കഴിക്കണം
ആഹ് നമ്മളൊക്കെ ചോറ് കഴിച്ച് നമ്മളൊക്കെ കറക്റ്റ് ഒരു മണിക്ക് കഴിക്കുന്നവരാ
അതെ നിങ്ങൾക്ക് കഴിക്കാലോ
കുഞ്ഞുകൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കി പിന്നെ പാടാ അവരുടെ സമയം നോക്കിയല്ലെ കഴിക്കാൻ പറ്റു
അങ്ങനെ ഞാൻ ആഹ് സമയത്ത് കഴിച്ച് ശീലം ഇല്ല ഉച്ചക്ക് ഞാന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെ
ആഹ് ആഹ് ആഹ്
അപ്പൊ ആഹ് സമയത്തൊക്കെ ഒരു രണ്ടു മണിക്ക് ശേഷം ചില ദിവസം നാലു മണി അങ്ങനെ കഴിച്ചു ശീലി ച്ചിട്ട് ഇപ്പൊ പിന്നെ അങ്ങനെ വീ ട്ടില് ഇരിക്കാൻ തുടങ്ങയിട്ട് ഇപ്പോ രണ്ട് വർഷം ആയിട്ടുള്ളൂ
ആഹ് ആഹ് ആഹ്
അന്നാലും എനിക്കങ്ങനെ വിശപ്പൊന്നുമില്ല
ആണല്ലേ ഇടക്കൊക്കെ എന്തേലുമൊക്കെ കഴിക്ക്
അത് ഞാൻ കുറച്ചു മുമ്പ് ഇരുന്നിട്ട് ചക്ക ഉണ്ടായിരുന്നു പുളിപ്പിച്ച ചക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു
ആഹ് അത് പിന്നെ കഴിച്ചാ വിശക്കത്തില്ല
ആഹ് അന്നേരം പിന്നെ ഇനിയിപ്പോ വിശക്കണെങ്കിൽ ഒരു സമയം ആകുവല്ലോ
ഓ ഓ കുഞ്ഞ് ആയതുകൊണ്ടാന്നോ പിന്നെ ജോലിക്ക് പോകാത്തത്
ആഹ് കുഞ്ഞ് ആയത് കൊണ്ടാ ഇത് ഇച്ചിരി ചെറിയ കൊച്ചാ മൂത്ത കൊച്ച് ആയിരുന്നപ്പം വെയിറ്റ് മറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അത് ചെറുതാ ഇപ്പം
ആഹ് ആഹ് ആഹ്
അന്നേരം നോക്കുമ്പോ ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് ഹസ്
ആഹ് ശെരി സ ത്യാണ് നമ്മള് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് ആഹ്
എടുത്തോണ്ട് നടക്കാനും നമ്മള് ഇതാക്കും പോലൊന്നും പറ്റില്ല അന്നരം പിന്നെ നമ്മള് ബുദ്ധിമുട്ടിക്കുന്ന മോശമല്ലെ നടക്കാറൊക്കെ ആയിട്ട്ങ്ങ് പോയാൽ കുഴപ്പമില്ലല്ലോ
ഓ മൂന്ന് വയസക്കെ ആകുമ്പോൾ അങ്ങ് ഡേകേയറിലൊക്കെ ആക്കിയിട്ട് പോകാല്ലോ
അതെ അങ്ങനെ പോകാല്ലോ ഇപ്പൊ നോക്കുമ്പം ചെറുതല്ല പിന്നെ മൂത്ത കൊച്ചു സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോ പിന്നെ അയ്ന്റെ പഠിത്തവും ശ്രദ്ധിക്കല് നടക്കു ക്കൂല ഇപ്പ നമ്മൾ കൊടുക്കുന്ന അവർക്ക് ഉണ്ടാവുള്ളൂ നമ്മള് ഇപ്പം നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് കാണിച്ചിട്ട് കാര്യല്ലല്ലോ
ആഹ് അടിസ്ഥാനമക്കെ കിട്ടി കഴിഞ്ഞാ കുഞ്ഞുങ്ങള് തന്നെങ് പഠിച്ചോളും പിന്നെ വലുതായാല് ഉം ഉം
ചോറിനെന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു മീൻകറി
അതെല്ലെ എന്ത് മീനാ
ഞങ്ങള് വങ്കടന്ന് പറയും കേട്ടിട്ടുണ്ടോ ആഹ് അന്റെ പുറത്തരു തോലുണ്ട് അതങ്ങ് ഇളക്കി കളയണം വലിച്ചിരിഞ്ഞുകളെയ് ആഹ് ഉം നമ്മ മീനൊക്കെ ഓരോ ഓരോ സ്ഥലത്ത് ഓരോരോ പേരല്ലേ
ആഹ് ഓരോ സ്ഥലത്തും ഓരോരോ പേരാ
ചുമന്ന മീനങ്ങൾ എന്താ പറയുന്നേ
ഏ മറ്റേ പിലോപ്പിയാണോ
അല്ലല്ല അതിന് നമ്മള് ഫിലോപ്പിയന്ന് പറയുന്ന അല്ല ചെമ്പല്ലിന്ന് പറയുന്നൊ ഒരു മീൻ
ആഹ് ചെമ്പല്ലി ആഹ്
ആഹ് ഞങ്ങളതിനെ കിളിമീൻ ന്നാ പറയുന്നെ..
ആഹ് കിളിമിൻ മറ്റേ ഇതാ ഞങ്ങളും അത് തന്നെ ആ കൊറെ നല്ല ഇതുള്ളത്.. ആഹ് ടേസ്റ്റ് ഉള്ളൂ മീന് അ പൊരിച്ചാലും കറി വെച്ചാലൊക്കെ നല്ലതാ..
ഇപ്പൊ അയിന്റെ ഒരു സീസൺ ആണ് ഇപ്പ വന്ന് തുടങ്ങും ആഹ്
ത്തെ മീനൊന്നും കിട്ടൂല്ല മാർക്കറ്റ് ഞൻന്നെലെ പറഞ്ഞില്ലെ മാർക്കറ്റിൽ പോയാൽ മാത്ര ഇതൊക്കെ കിട്ടുള്ളൂ..
ആഹ് ആഹ് ആഹ്..
അല്ലാണ്ട് ഇന്നും ഇതിലെ മീനൊന്നും വന്നില്ല ഇന്ന് അതുകൊണ്ട് ഉണക്കമീനും സാമ്പാറും ആക്കി പപ്പടവും വറ്ത്ത്.. ആക്കി മീൻ കിട്ട കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട ഇവിടെ
ആഹ് ആ പിന്നെ അങ്ങ് ടൗണിൽ പോണ്ടെ
ടൗണിൽ പോകണം അപ്പൊ പിന്നെ അതിനായിട്ടൊ ഒരാൾ മെനക്കെണ്ടണ്ണം അപ്പ ടൗണിൽ പോയാ അധികം ഇവിടെ മേടിക്കുന്ന ചിക്കനോ.. ബീഫോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ മേടിക്കെള്ളൂ.. അതാകുമ്പോം പിന്നെ വല്യ പണി ഇല്ല എല്ലാർക്കും ഇഷ്ടവാണ്
ആഹ് ഇഷ്ടവാണ് ആഹാ
അത് കഴിഞ്ഞ ദിവസം കൊറെ നാള് കൂടി പണിയും കഴിയും അതെ കഴിഞ്ഞ ഞായറാഴ്ച കുറെ ദിവസം കൂടി ഒരു വല്യ എന്തോ മിൻ കിട്ടി എന്തോ പുഴമീനാ
ആഹ ഹാഹ് ആഹ്
പിന്നെ അത് കറിയാക്കി വറത്തു അതിന്റെ ഇന്നലെ രാ ത്രി വരെ അതിന്റെ ഉണ്ടായിരുന്നു..
ആഹ് ആഹ്
ആംബുലൻസിന്റെ
ആഹ് പുഴമീനൊക്കെ വല്യ വല്യ നല്ല സൈസ് ഉള്ളതല്ലേ പൊഴമീനൊക്കെ
മീൻ വല്യതാ
ആഹ് നല്ല മാംസം ഉള്ളതാ ഇപ്പം നമുക്കതൊന്നും കിട്ടാറില്ല പണ്ടൊക്കെ ആഹ് ആഹ്
ഇപ്പൊ ഇനിയിപ്പോ മഴ തുടങ്ങുമ്പോ ഇങ്ങനെ വണ്ടികളിൽ കൂടെക്കെ കൊണ്ടരും
കൊണ്ടുവരും അല്ലാ നമ്മുടെ നമ്മുടെ നാട്ടിലെ അങ്ങനെ പുഴ മീനൊന്നും അധികം വരാറില്ല..
വരാറില്ല അല്ലെ ആഹ് ആഹ്..
ആഹ് എല്ലാം കടൽ മീൻ തന്നെ നമ്മുക്ക് കടലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അടുത്തൊക്കെ..
അതെല്ലേ ആഹ്..
ആഹ് അതുകൊണ്ട് കടൽ മീൻ തന്നെ..
ആഹ് നമ്മുക്കിനിയിപ്പ ഇന്ന് ചേട്ടായി ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മീൻ മേടിക്കാൻ പോണന്ന്..
ആണ..
ആഹ് ദൂരത്ത് നിന്ന് ഇങ്ങനെ ഇപ്പ വരാറായിട്ടുണ്ടാവും അപ്പൊ കിലോയ്ക്ക് നല്ല റേറ്റാട്ടോ വന്നാലും..
ഓ ഓ ഓ ഓ.. ആഹ് നമ്മള് പണ്ട്.. പണ്ട് പുഴമീൻന്ന് പറഞ്ഞാല്.. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിലെക്കെ അവിടെ വയലുണ്ട് അച്ഛന് വയലുണ്ട്.. അങ്ങനെ അവിടെ ഇങ്ങനെ ആ വയലിലുള്ള മീനൊക്കെ പിടിച്ചൊണ്ട് വരുവായിരുന്നു..
അതെല്ലേ ആഹ് ആഹ്..
വല്യ മീനൊക്കെ അത് വളർത്തുന്നതാ കുളം കുളം ഉണ്ട് വയലില് ആ കുളത്തി.. ത്തില് അത് വർഷത്തിൽ ഒരിക്കല അത് പിടിക്കുന്നത്..
അതെല്ലെ ആഹ് വളർത്തുന്ന ല്ലേ..
ആഹ് വളർത്തുന്നതാ എന്ന് വെച്ച് നമ്മ.. നമ്മള് ഈ നമ്മള് വീട്ടുകളിൽ ഇങ്ങനെ വിക്കാൻ വേണ്ടിയൊക്കെ വളർത്തുന്ന ആ മീനല്ല.. അല്ലേ ഈ വയലിൽ തന്നെയുള്ള മീനാ.. അതിന്റെ പേര് ബ്രാല് ന്നൊക്കെ പറയും..
ആഹ് ആഹ് ശരി ഞാനും കഴി കഴിച്ചിട്ടിണ്ട് നമ്മള് മഴക്കാലം ആവുമ്പോ
ആഹ് അതന്നെ പക്ഷെ അത് നല്ല ടേസ്റ്റാ പൊരി
ആഹ് അതൊരു ടേസ്റ്റാ പണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് പപ്പയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെ ഉള്ള അന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലാതെ ഇപ്പോഴൊന്നും കിട്ടത്തില്ല
ആഹ് ആഹ്
എല്ലാർക്കുംപ്പഴ ആഹ് പക്ഷെ ആ മീന് നല്ല ടേസ്റ്റാ അല്ലാതെ നമ്മളേയ് ഇപ്പൊ ചന്തേന്നൊക്കെ മീൻ ഇല്ലാത്ത സമയ വളത്ത് മീനൊക്കെ കൊണ്ട് വെച്ച് വിക്കും പക്ഷെ അത് വല്ല്യ ടേസ്റ്റ് ഒന്നുല്ല
ആഹ് അതിന് ടേസ്റ്റ് ഇല്ല പിന്നെ കരി കരിമീൻ പോലത്തേക്കെ പിലോ
ആഹ് ആഹ് ആഹ് ആഹ് സിലോപ്പിയ ആഹ് അത് വല്ല്യ വരാൽ അത്രയും വല്ല്യ ടേസ്റ്റ് ഇല്ല
ആഹ് വരാല് നമ്മുക്ക് ഇവിടെ അടുത്തൊരു ചേ വീട്ടിലിങ്ങനെ വളത്തുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെന്ന് മേടിച്ചിട്ടുണ്ട്
ഓ ചിലപ്പം ഫ്രഷായിട്ടൊക്കെ കിട്ടുമ്പം നല്ല ആയിരിക്കും പക്ഷെ എനി ക്കത് വല്ല്യേ ടേസ്റ്റായിട്ട് തോന്നിട്ടില്ല
ആഹ്
ഹലോ ആഹ് ആഹ് നമ്മളീ കടൽമീൻ ആഹ് കേൾക്കുന്നുണ്ടോ കേക്കുന്നുണ്ട് ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് നമ്മളീ കടമീൻ കഴിച്ച് ആ ഒരു ടേസ്റ്റ് ഇല്ലില്ല കടൽമീൻ കഴിച്ച് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ നിക്കുന്നോണ്ടായിരിക്കും അതൊന്നും നമ്മുക്ക് ഇഷ്ടപ്പെടാത്തത്
അതെ അതെ വൈകുന്നേരത്തേക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്ക് ക്കണോ
ഇനി ഇന്ന് എന്തോ ഒണ്ടാക്കണെന്ന് ഞാൻ ആലോയ്ക്കേന്ന് ഇന്നലെ ആണേ ഈ കടല പുഴുങ്ങി വെള്ള കടല പുഴു പുഴുങ്ങിട്ട് അയ്നകത്ത് ക്യാരറ്റും ഉള്ളിയും സവാളയൊക്കെ അരിഞ്ഞിട്ട് ഒരു പച്ച മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് മല്ലിഇലയോക്കെട്ട് അങ്ങനെ കൊടുത്ത എല്ലാർക്കും ഇഷ്ട്ടാത്
അതേലെ ആഹ് ആഹ്
ക്കെ ഇഷ്ട്ടാ പെറക്കി പെറക്കി തിന്നാലും പിന്നൊന്ന് കടു വറക്കെയ് കൂടെ ചെയ്യും
അതേലേ ആഹ് ആഹ്
ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ച്ചെയ്തിടും ക്യാരറ്റും സവാളയും പിന്നെയില് കുക്കമ്പറുണ്ടല്ലേ ആഹ് അതെല്ലാ കൂടെ ഇട്ട് ഉപ്പ് ഒക്കെ ഇട്ട് നല്ലായിട്ടാണ് മിക്സീതാ നല്ല ടേസ്റ്റാകും മല്ലിയെലേം കൂടി ഇടും പിന്നെ ഒരു മാ കഷ്ണം മാങ്ങയും കൂടെ ഇടും ഒരു പുളിപ്പിന് ആഹ് നല്ലതാ അത് കൊറേ നാൾ കൂടി ഇന്നലെ അത് ഉണ്ടാക്കിയെ വൈകീട്ടന്തെങ്കിലും വേണോലൊ ഉം ഇന്ന് എന്തോണ്ടാക്കാ ഇനി ഇന്ന് എന്തോണ്ടാക്കണന്നാ ആലോയ്ക്ക്ണത്
ആഹ് ഞാനും ഇപ്പൊ ഇന്നു പിന്നെന്നുണ്ടാക്കീല നോക്കുമ്പോരു ചക്കപ്പഴം ഇരിപ്പുണ്ട് അപ്പൊ വരുമ്പോ അത് കൊടുത്താ തിന്നോന്നറീല ഒര് ചെലപ്പോ ഒരു തോന്നലിനങ്ങ് തിന്നും
ആര് മോനോ
ആഹ് മോന് നമുക്ക് പിന്നെ വൈന്നേരം വേണംന്നൊന്നുല്ല പിന്നെ ബ്രെഡ് പ്പുണ്ട് ബ്രെഡ് എന്തെങ്കിചെയ്തി ആ ആഹ് വരിക്കചക്കെ ഇവിടെ കിട്ടാനില്ല ചക്ക കിട്ടാനില്ല അപ്പം വീട്ടി പോയിട്ട് വന്നപ്പോ
ഉം ഉം ഉം ആഹ് വരിക്കച്ചക്കയ്ന്നേൽ കഴിക്കും കുഞ്ഞുങ്ങൾ കഴിക്കും എല്ലാർക്കും ഇഷ്ട്ടാന്നല്ലോ ഞങ്ങൾ ചക്കടയൊക്കെ ഉണ്ടാക്കും
ആഹ് ഞാനും ഉണ്ടാക്കലുണ്ട് ആഹ് കൂഴച്ചൊക്കെ ഞാന് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ നീരെടുത്തിട്ട് കൊറച്ച് അധികം ഉണ്ടായിരുന്നു ബാക്കി ക്കിയുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഇലയില്ല നിങ്ങള് എന്ത് ഇലയിലാ ഉണ്ടാക്കുവ
നമ്മള് ഈ വാഴനി ഇല കിട്ടുവാന്ന് ഇപ്പം അടുത്തില്ല വാഴ ഇല വേറെരു പറമ്പുണ്ട് അവിടെ പോയകിട്ടും ആ അങ്ങോട്ട് പോക്ക് കുറവാ ദൂരത്തില്ല അവിടെ പോകുമ്പോ ഞാൻ പിച്ചി കൊണ്ടുവരും ഉം വട്ട ഉണ്ടാക്കിയാലും നല്ലതാ വട്ട വട്ടേ ഇല അറിയാമോ ആഹ് ആഹ് ആ ഇപ്പൊ ഒന്നും കിട്ടാനില്ലാല്ലേ
ആഹ്
വട്ടെല് ഉണ്ടാക്കിയത് നല്ലതാണ്
അതെല്ലേ ആഹ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്
ആഹ് വട്ട ഇല ഒരു നല്ലൊരു മണവാ അത് ഉം ഉം പിന്നെ നമ്മുക്ക് അതൊന്നും ക്കാ വട്ടയിലൊക്കെ ഇപ്പൊ ഇപ്പ അങ്ങന ഇല്ല വട്ടയൊന്നും ഇല്ലല്ലോ
ആ ഇപ്പൊ എവിടെ കാണാനില്ല പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ കാണാനേ ഇല്ല
ആ കിട്ടുവാന്നെ അതി വെക്കും അല്ലെങ്കിൽ വാഴ ഇലതിൽ തന്നെ വയ്ക്കും
അതെല്ലേ ആഹ് ആഹ്
ഉം പിന്നെ വേറെന്തോ സ്പെഷ്യൽൊക്കെ വെക്കും
വേറെ എന്താ അങ്ങനെ എന്തെങ്കിലൊക്കെ ഓരോ ദിവസം ഓരോന്ന് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ക്കെ ഉണ്ടാവും രാവിലെ എന്തായാലും ലെഞ്ച് ബോക്സിന് ന് കൊടുത്തു വിടാൻ വേണ്ടി
ആഹ് ആഹ്.
എന്തെങ്കിലൊക്കെ ഇങ്ങനെ തട്ടി കൂട അപ്പത് കഴിഞ്ഞ വ്സം ഞാ വയറ് വേ നേര്ത്തെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു. അവന് കഞ്ഞിം തൈരൊക്കെ കൊടുക്കണംന്ന് പറഞ്ഞു.
തൈര് നല്ലേന്ന് പറയും വയർനെസ്സ് ഉള്ളോർക്ക്.
ആഹ് തൈര് നല്ലതാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇച്ചിരി തൈര് മേടിച്ചിട്ട്.
ഉം.
വന്ന്
ത തൈര് നമ്മള് വേടിക്കുന്ന വീട്ടിലെ. അതെല്ലടാ ന നമ്മുടെ വീട്ടില ഒറഴിക്കുന്ന തൈരാ ഏറ്റവും നല്ലത്.
അതെല്ലെ ആഹ്.
വീട്ടി ആഹ് നമ്മള് വേടിക്കുന്നതിനകത്ത് അവരെ മിക് സൊക്കെ ചേർക്കുന്നില്ലെ അത്. അത്രയും ഇതൊക്കെ കാണത് അതിനകത്ത് ഒരു ബാക്ടീരിയ ഇല്ലെ. നല്ല ബാക്ടീരിയ അല്യെ ഉള്ളത്. ടയറ്ൽ അതാണ് വയറിന ക്കെ നല്ലത്. വീട്ടിൽ തന്നെ ഉറഴിക്കുന്നത് ഏറ്റവും നല്ലത് ഉം.
ഇപ്പം എന്തായാലും രാവിലെം വൈകുന്നേരം പാല് മേടിക്ക്യെ അപ്പൊ ഇച്ചിരി ഒറ ഇടുത്തിട്ട് അങ്ങനെ ചെയ്തു നോക്കണം. കൊച്ചിന് കൊടുക്കാൻ വേണ്ടി
ഉം കൊച്ചുങ്ങൾക്ക് കൊടുക്കാതാ നല്ലത്.
ആ അപ്പൊ അങ്ങനെ വേറെ എന്താ തുണിയൊക്കെ ഉണ്ടായിരുന്നു അലക്കാം കുഞ്ഞിന്റെ തുണികള് കുഞ്ഞിന്റെ രാവിലെ ബ്രഷ്ബെഡ്ഷീറ്റ്ല് മൂത്രമൊക്കെ വെച്ച്ു വിട്ട്
ഓ അങ്ങനെ
അപ്പൊ അതൊക്കെ ഇടുത്ത് രാവിലെ വാഷിംഗ് മെഷീനിൽ ഇട്ട്. പിന്നെ അതൊന്ന് ഒണക്കാ ഡ്രയറൽ ഇട്ട് ഇപ്പ എടുത്ത് ഞാൻ എല്ലാം വിരിച്ചിട്ട്
ഓ ഓഓ
അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പ അങ് കുഞ്ഞപ്പ ആ ശരി ശരി